ഹലോ ആ എന്തൊക്കെയാ വർത്താനം
എന്താ വർത്താനം എന്താ പിള്ളേർക്കിനി ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഉം കുഞ്ഞീത് സ്കൂളോട്ട് വന്ന വഴി അങ്ങനെ കിടന്ന് ഉറങ്ങി ആ ഉം
ഉം ഇതപ്പൊ കൊറച്ച മുമ്പ് എഴുന്നേറ്റ് ഇന്ന് ഹോം വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ചോറ് കൊടുക്കാനുള്ള പരി അതെല്ലേ ആ പിള്ളേർ ഇതെവിടെ കിടക്ക്ണ്താ അതെയോ ഫുഡ് കഴിച്ചായി ഫുഡ് കഴി പിള്ളേര് പനിയാണ് അതെആ ആ ജലദോഷും പനിയൊക്കെയാണ് മരുന്നിനു പോയില്ലേ ആ ഇല്ലയ അവിടെ ഇണ്ടായിരുന്നു അത് കൊടുത്തക്കാണ് ആ ആ കൊറഞ്ഞു എന്നിട്ട് കൊറവുണ്ട്
ആ
ഈ ജലദോശാണ് മാറാൻ പണി ഉം അതെ വന്ന് കഴിഞ്ഞാ മാറാൻ പണിയ
ആവി പിടിപ്പിക്ക്
ആ ആവി പിടി
ആ ആ
ഇനി യന്താ കറി എന്തെങ്കിലും ഉണ്ടാക്കണം ഏ ഇനി ഒന്നും വേണ്ട എല്ലാം ആ എല്ലാം ഉണ്ട്ന്ന് ഇപ്പന്ന് അങ്ങനെ കൊടന്നാ എന്നും മാടാ നമ്മുക്ക്
അതെ ഉം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് കറി വെക്കുന്ന കാര്യത്തില് ഉം അതെ എന്ന് ഈ വൈകുന്നേരത്ത് നമുക്കാ ടെൻഷൻ നാളെ രാവിലെ എന്ത് വെക്കും
എന്ത് വെക്കും എന്ത് വെക്കും ആ അവൽക്ക് ഫ്രഷ് കറിയല്ലേ പ റ്റൊള്ളൂ ആ ആ ചിക്കൻ ഒന്നും വേടിക്കത്തില്ലേ ആവേടിക്കും ചിക്കൻ ഇതുവരെണ്ടായിക്ക്ണ്
അതെല്ലേ ആ ആ അത് ഒറ്റ ദിവസേ കൂട്ടുള്ളൂ ചിക്കനും മീനൊക്കെ ഒരു ദിവസേ വെക്കുള്ളൂ അതോ രണ്ടു ദിവസത്തേക്ക് വെ
അല്ല എല്ല ഒക്കെ ഒരീസെന്നെ വെക്കുള്ളു ആണോ ആ മീനൊക്കെ വാങ്ങിയാൽ രണ്ടു ദിവസത്തിന് വെക്കും ആഹ്
അതാവുമ്പോ നമുക്ക് പണി എളുപ്പമുണ്ട്. ആ അയ് ശെരി ഇക്കങ്ങനെ കൂട്ടാൻ വെയ്യേനു അതും മാണ്ടേ പറേ അതെ അപ്പൊ കൂട്ടാൻ തോന്നൂലേ ആ അപ്പൊ അലിച്ച എന്ത് ചമ്മന്തിയോ അങ്ങനെന്തഅരക്കും
ആ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചമ്മതി അതോ ഉള്ളി മുളക് ഉള്ളിച്ചുട്ടിട്ട് അല്ല മറ്റേ
അതെലെ ആ കൂടുതലായിട്ട് തേങ്ങാ ചമ്മന്തിയാ ആഹ
ഉം പിള്ളാര് ചോയിച്ചു
ചുട്ടാച്ചല് വെളിച്ചണ് പറഞ്ഞ അങ്ങനെ രസ ലൊ അത് എൻക്ക് ഭയങ്കര ഷ്ട വറ്റൽ മുളക് ചു ട്ട് ട്ട് ആ
അ ആ
അയിക്കൊരു ഒണക്കല് മീന് വാങ്ങിയാലല്ല ഉഷാറല്ലേ അതെ ആഹ് ഇങ്ങള് ഒണക്കല് വാങ്ങൂലേ ആ ഒണക്ക മീൻ മേടിക്കാറുണ്ട്. ആ പ്പ മീനൊന്നും കൂ ട്ടാൻ പറ്റൂല ന്ന് പറിണ് ണ്ടല്ലോ അയേതാ പച്ച മീനാ ആ ട്രോളിംഗ് ള്ള കാരണം
ആ
അത് കാരണം ഇവിടെ അങ്ങനെ മീൻ വാങ്ങല് ഇല്ല വേടിക്കലില്ല ഒണക്ക മീനാ അയ്‌ന് പകരം ഒണക്ക മീന് വാങ്ങും ഒണക്ക മാന്തലാണ് പിന്നെ ചിക്കനും വാങ്ങീട്ട് ഒണക്ക മീന്റൊക്കൊരു മണം കിട്ടിയാതി ആഹ അതന്നെ അഅ് മതി മ്മക്ക് പ്പ അഅ് മതി ആഹ
പിന്നെന്താ സ്രാവ് മേടിക്കോ സ്രാവും മുള്ളനൊക്കെ ആ എല്ലാതും മേടിക്കും ആഹ ആഹ പിന്നെ ചെറിയ ചെമ്മീൻ പൊടി ഇ ണ്ടാവലോ അതും മേടിക്കും. സമ്മന്തിക്കെ അര്ക്കാനും ചെമ്മീനിട്ട് ചമ്മന്തി ഉണ്ടാക്കോ ആഹ ഇണ്ടാക്കും. മോൻക്ക് കൊട്ത്തയക്കാനേ ചമ്മന്തിപൊടിയൊക്കെ ഇ ണ്ടാക്കാൻ വേണ്ടീട്ട് അത് വേട്ച്ചു. ആ ചെമ്മീനല്ലേ മറ്റേ മുരിങ്ങ കോ ലിന്റെക്കെ കൂടെ ഇട്ണത് വൽത്. ഇല്ല ആ അതു വേടിക്കലില്ല അതേതാ വലുതാ അത് വലുതല്ലേ വേടിക്ക അതേ
ആ ഒണക്ക് തന്നെ അതോ പച്ചയോ
പിന്നെ പ ഒണക്കല് ഒണങ്ങിയത്. ആ അതിന്റെ വലുത്ണ്ടല്ലേ അയി ന്റെ വലുതും ചെറുതൊക്കെ ഇണ്ട്
ആഹ ആഹ
ഞങ്ങള് അധികം ചെർത് മാത്ര മേടിക്കാറ് അതേ ലെ ആ ഞാനും ചെർ ബടെ ചെർതാ വേടിക്കല് ആ അത് അയ്ക്ക് പൊടിച്ചിട്ടാ മതില്ലേ വർത്തിട്ട് ആ അതെ ഒന്ന് പൊട്ച്ച്ട്ടാ മതി ആഹ ഒരു രസാണ് അതെ ജ് ബ്യൂട്ടീഷ്യൻ നാളെ നാളെ രാ കാലത്ത് പോവോ നിങ്ങള് ആ രാവിലെ ഒരു പിള്ളോരെയൊക്കെ വിട്ടിട്ടൊരു എട്ട് എട്ടരൊക്കെ ആവുമ്പോ അ പോ അതല്ല അപ്പൊ പോവൂലേ ഉച്ചക്ക് ഭക്ഷണം കൊണ്ടോവലില്ലേ ആ ചോറു കൊണ്ടോവും ആ ആ പിന്നെ പേര് രണ്ട് ആൾക്കാരും കൂടി ഉള്ളത് ആ മൊത്തം ഞങ്ങള് നാല പേരുണ്ട്ച്ചച്ച ഉ ആ പിന്നെ നമ്മള ഓരോ കറിവ ഉണ്ടായാലും കൊഴപ്പില്ല അവിന്ന് അവരക്കെ എല്ലാരണ്ട ആ അതന്നെ അപ്പൊ രാവിലെ കന്ത അക്ക് എന്താ കൂട്ടാനാ കൊണ്ടു പോോവവാ ഒലക്ക് സാമ്പാറ് ആ പിന്നെ വല്ല മേൽക്കുരുപ്പിയ തോരനോ
അങ്ങനെ എന്തെലൊക്കെ ഉണ്ടാക്കും പിന്നെ മീൻ വറുത്തത് ഉണ്ടെങ്കി അത് കൊണ്ടോ
ഒക്കെ രാവിലെ ആയി കിട്ടണ്ടല്ലേ ഉം ചെിലതൊക്കെ ത അല്ലേ ദിവസം വെച്ച് വെക്കും അതായത് കറികളൊക്കെ തലേ ദിവസംന്ന് അല്ലെങ്കി പിന്നെ
ഏർ അന്നന്ന് വെക്കേണ്ടതാണെങ്കിൽ മറ്റേ വെളുപ്പിിന എഴുന്നേക്കണം ഉ നിന പി എുന്നയിച്ചിട്ട്
െ എല്ലാം കൂടി നമുക്ക് ഓട എത്തില്ലേ െ സാമ്പാർ വെച്ചാലല് പിന്നെ ഇഡ്ലി ഉണ്ടാക്കിയ സാമ്പാറ ആല്ലോ ആഹ അതെ എല്ലാം കൂടി ആവുമ്പോഴും ബുദ്ധിമുട്ടാ ശരിയ പിന്നെ പിള്ളർക്ക് പിന്നെ സ്കൂളില് ചോറും അതൊക്കെള്ള കൊണ്ട് ചെപ്പോ അന്മാര് പറങ്ങി വീട്ടന്ന് കൊണ്ട പോണം ആ ശരി അപ്പൊ എപ്പോഴൊന്നും വീട്ടിൽന്നും കൊടുത്തിടാറില്ല അപ്പൊ എന്റെരൊക്കെ സ്പെഷ്യലൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കൊണെങ്കിൽ ആഹ വടത് കൊടുത്തക്ക ഇടക്കെ സോയാബീൻ വെറുത്തത് ചിക്കൻ കറി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയ ഇഷ്ടം കിഴങ്ങ് പശ കൊടുത്തേക്കുവ ആ കിഴങ്ങ് ആാറണ്ട് അത് അങ്ങനെയുള്ള ഫുഡ എന്താ പറയ ഐറ്റം വെണ്ട വഴുതനങ്ങ എണ്ണൽ മുക്ക ചെയ്തേ പറ്റുള്ളൂല്ലേ എണ്ണ മുക്കിയതാ വേണ്ടത് എല്ലാം അനെ തന്നെയാണ് എാവർക്കും അഷ എന്താണഈ കിഴ പോച്ച എന്താത്ര രസമാണ് പര് ടേസ്റ്റ് നല്ലല്ല അവർക്ക് ഐറ്റങ്ങളൊക്കെ ഇഷ്ടം മ എങ്ങനെയ മക്കള ഉച്ചക്ക്ത കൂട്ട ചോറ് തിന്നെയാണ് ഉ നമ്മ ടേസ്റ്റ് അവട അ ശരിയാണ് ഇത്യാ പിനൊക്കെ ഭർത്ത വര സൂ ഇല്ലയ
ഉ സോയാബീൻ എങ്ങനെ
അ മസ ഇതൊക്കെ കോഴി പൊടില്ലേ കോഴിപ്പറ പൊടി അത് അത് കൂട്ടും വെളുത്തുള്ളി ചച്ചത് പേ അത് കൂട്ടുംല് മസാല ച മല്ല അങ്ങനെ ചിക്ക ഞാൻ നിനയില്ല ഇടെ ഇണ്ടാക്ക പക്കൊക്കെ ഇണ്ടാക്കി കൊടുക്കും നിക്ക്യങ്കഷ്ടാ കറി ഞാൻ വെക്കജ അതായിട്ട് നമ്മള് പിന്നെ ബിരിയാണി ഒക്കാലോ
ആഹ അതെ
പച്ചക്കറി ബിരിയാണി ഒക്കുംല്ലേ വെജിറ്റബിൾ അ കോഴിമുട്ട കൂട്ടിട്ട് വെച്ചാല് രസല്ലോ അങ്ങനെക്ക കൊക്ക
ഉ
എങ്ങനേിലും ദിവസം കഴിഞ്ഞു പോവണ്ടേ ാ പറ ദിവസേറെ ദിവസ എങ്ങും കഴിഞ്ഞു പോകണ്ടേന്ന് ഇനി ാൻ നേര വഞ്ഞപ്പോൊ എന്താണ്ടാക്കുക ആ ചിത്തക്കാരണ്ട ആ ചിന്തയ നീക്പത്ത തന്നെ ചറല്ലതൊക്കെ മക്കൾക്ക് കൊണ്ടു പോോണോ ചോറൊക്കെ കൊണ്ടു പോോണോ ണ്ടോ ചോറും അല്ലിയ പിന്ന അച്ചാറിൻന്റെ മാങ്ങ അച്ചാറിന്റെ കടു മാങ്ങച്ചാരുടെ ഉണ്ടാവ ചിലപ്പപ്പോ അത് കൊടുത്തക്കും അതല്ല ആഹ കടുമാ കിട്ടാനുണ്ടോ കടുമാ ഞൻ ഇവിടെ മാശ ചെറിയ മാാങ്ങ കിട്ടലുണ്ട് അപ്പൊ അങ്ങനെ ഇട്ടതാണ്
അതെയ
ചെറിയത കഷ്ണങ്ങളായി നുക്കിട്ട് അച്ചാറിട്ടാ അങ്ങനെ കൊടുത്തായിപ്പോ എല്ലരും കൊണ്ടപോകും മക്കള് കറിോട രോട്ടോ
ഉ
കരി കൊുണ്ട് ഇപ്പൊ വ വേറെ പാത്രങ്ങ വേണ്ട ഇപ്പൊ കറിവ കൊണ്ടാവില്ല
ആഹ
ഇതൊക്കെ ആവുമ്പോ ചോർജ കൂടെ സൈഡിലൊക്കെ വെച്ചാ മതില്ലോ ആ അതന്നെ പിന്ന പിന്നെ ചിക്കെ വിശക്കുമ്പോ ഇന്നെ ക ഏത് കൂട്ടാലും കൂടി തിരിഞ്ഞു
അതെ അതെ വിശക്കും പിന്നതൊന്നുമില്ല
ആഹ് എല്ലും തിന്ന മക്കള്
ആഹ
ഇല്ലല്ല അങ്ങനൊന്നുംല്ല ആഹ അതന്നെ കൊറ സമാധാനം ഇവിടെല്ലേ ന ആ ആ കൊറച്ച് ചോറ് മതി തോന വണ്ട ചോറ് ആഹ ആ ചോറ് വർഷ ക വേണ്ട ചെറിയ പാത്രാണ് അ കൊറച്ച ആക്കിപ്പോ മതി മതി മതി മാറി
ഉ ഉം
ഇ മക്കൾക്കൊന്നുംോട അ ഇപ്പത്തെുക്കൊക്കെ ചോറ വ എ ശല്ല ആഹ എന്നാ ശെരിട്ടാ ചേച്ചിയ ആ